ഹലോ
ആഹ് ഹലോ എന്തൊ ആഹ് കേട്ടുണ്ട് ആഹ് ഉണ്ട്ണ്ട്ണ്ട്
ആഹ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ
ആഹ് ഹൈശരി ഇവിടെ കൊഴപ്പൊന്നുമല്ല അങ്ങനെ പോണു
ആഹ് ഇവിടെ അസുഖം തന്നെ
ആഹ് ആഹ് മഴ ഇന്ന് മഴ പെയ്തിട്ടില്ല
ആ ഇടിയും അങ്ങനെ ഇന്നും മഴ കുറവന്നെ ഇന്നലൊലും ഭയങ്കര മഴ
ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു
ആഹ് ആഹ് പിന്നെ നിങ്ങള്
ഓ ആഹ് തുണി വേഗം യൂണിഫോമല്ലാം വേഗം ഉണക്കി കിട്ടിയോണ്ട് നല്ലേ അല്ലെങ്കിൽ നാളെ എന്നാ ചെയ്യാൻ ചെല്ലേനു ഇന്നലും ചെറിയൊരു മഴ ഉണ്ടേനു അപ്പൊ പറ്റിട്ടില്ല ആഹ് നിങ്ങള് പിന്നെ
ഇന്ന് മഴ വരില്ല
എത്രയാ മക്കള് ഇങ്ങക്ക്
എ നാലാളാണ് നാലാളാണ്
എ എത്ര എത്രൽ പഠിക്കുന്നേ
മൂത്താള് പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞു മൂത്താള് പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞു രണ്ടാമത്തെ മൂന്നിലാണ് യുകെജിൽ
ആഹ് ഓ തി തിങ്സ് ആൺകുട്ടിയാ രണ്ടും ആൺകുട്ടിയാ
നാല് ആൺകുട്ടിയളാ
ഓഹ് അങ്ങനെ ആഹ് തിങ്സുകൾ വരുന്നാ പേരന്ന് അവരെ രണ്ടാളിയും ട്വിൻസിന്റെ
ത്രേ കുട്ട്യളാ
അനക്ക് ആകെ ഒരു മോളള്ളു ഓള പേര്
ആഹ് പേര് പറയാ പറയണ്ട ട്ടോ
ആഹ് അങ്ങനെ ആഹ്
ആഹ് ആ പിന്ന വൈകുന്നേരത്തില്ല ഒക്കെ ആയോ ഭക്ഷണക്കെ ആയോ
ഭക്ഷ ഭക്ഷണ ആഹ് അതെ രാത്രി പിന്നെ ചപ്പാത്തി എന്തെങ്കും ആക്കാൻ ആയിട്ടില്ല
ആഹ് വൈകുന്നേരത്തെ ചോറ് ചോറ്ണ്ണൂലേ
ചോറ് ഇല്ല ചോറ് അങ്ങനെ അരും അങ്ങനെ തിന്നൂല അപ്പൊ പത്തിയന്തെങ്കി ആക്കണം രാത്രി ഉം ഉം ആഹ് നിങ്ങളോ എന്താക്കല്
ഞങ്ങള് ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ വൈകുന്നേരത്ത് ചോറ്
ഓ ചോറ് ചോറ്ന്യാ അപ്പൊ ഇത് അയിന് അപ്പൊ എന്തെക്കും ഇതല്ല
ഞാന് തടി തടി കുറയ്ക്കാൻ വേണ്ടീട്ട് നേരത്തെ കഴിക്കും പിന്നെ ഒരു ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പഴേക്കുംന്നെ ഭക്ഷണം കഴിച്ചും
ആഹ് അങ്ങനെ ആഹ്
അത്യാവശ്യം വെയിറ്റ്ണ്ടോ അപ്പൊ ഉം
ഓ അങ്ങനെ ഏ അപ്പൊ ഇങ്ങള് ഡയറ്റ് ചെയ്ന്നാ
ഡയറ്റൊന്നുല്ല ഞാനിങ്ങനെ നേരത്തെ കഴിക്കുന്നു മാത്രം പക്ഷെ ചോറന്നെ കഴിക്കാ ചപ്പാത്തി തിന്നാൻ മടിയ ചപ്പാത്തി വല്ല്യ ഇഷ്ടല്ലാ
അതെ അതെ ആഹ് പിന്നെ നിങ്ങള് എത്ര വരെ പഠിച്ചത്
ഞാന് പ്ലസ് വൺ ന്നാണ് എന്റെ കല്യാണം
ഓ അതെന്നാ ഇങ്ങനെ വേഗാക്കിന്
അതെ ഇരുപത് വർഷായി ഇരുപത് വർഷമായി
ഓ ഓ അപ്പൊ നമ്മളെ കാട്ടി ഏജ് കൂടുതലുള്ള ആളാ തോന്നില്ല
എന്ത് അതെ അതെ ഞാന് പ്ലസ് വണ്ണ് പഠിക്കുമ്പോഴാണ് പതിനെട്ട് വയസ്സ് ആ പതിന പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സായപ്പോഴാണ് എന്റെ കല്യാണം
ഓ അങ്ങനെ ആ അപ്പൊ ഇത് അറേഞ്ച് മാരേജാ
ആ അറേഞ്ചിലന്നെ അന്നൊക്കെ അറേഞ്ച് മാരേജ് ഇപ്പൊ വെറും ലവ് മാരേജ് അല്ലേ
അതെ അതെ
ഉം അപ്പൊ അന്ന് കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അന്ന് പഠിക്കണം എന്നൊന്നും തോന്നില്ല അന്നത്തെ അവസ്ഥയില്
അതെ അതെ
ഇപ്പൊ തോന്നാണ് അന്ന് പ്ലസ് ടൂ ഒക്കെ ഒന്ന് എഴുതിയാ മതിയരുന്നുന്നൊക്കെ ഇങ്ങനെ കരുത
ഉം ഇപ്പൊ ഇ ഓൺലൈൻ ആയിട്ടുള്ള പഠിക്കാലോ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ കൊറേ കോഴ്സ് ഉണ്ടല്ലോ അത്പ്പ പ്ലസ് വണ് പ്ലസ് ടുവിന്റെല്ല തോറ്റവർക്കും ജയിച്ചവർക്കെല്ലാം പഠിക്കേണ്ടി ല്ലാം ഉണ്ട്
തോന്ന പഠിച്ചാ പഠിയോ മനസ്സിലാവോ കാരണം പത്തിരുപത് വർഷായിലെ നമ്മള് ഒക്കെ ഓർത്ത് പഠിക്കലൊടങ്ങിയ അപ്പൊ ഇനി അതൊക്കെ മറന്നോ എന്താവുന്നോ
ആഹ് ഓൺ ഓൺലൈൻലായിട്ട് ഇഷ്ടംപോലെ കോഴ്സ്ണ്ട് ഇപ്പൊ സീഫ്സ് ഇന്ത്യല്ലോ അതിന്റെ തന്നെ കാണാം സീഫ്സ് ന്ന പറഞ്ഞ അക്കാദമി അറിയോ ഇങ്ങക്ക് ബാംഗ്ലൂരുള്ള അതില് കാണാം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് നമ്മൾ നേ നേരിട്ട് പോയി പഠിക്കറരുന്നു അതൊരു ആഹ്